ഹലോ
ആഹ് കേക്കാവോ
ആഹ് കേക്കാം പറഞ്ഞോ
എന്നക്കെയുണ്ട് വിശേഷം
വിശേഷം എന്നാ സുഖമായിട്ട് പോകുന്നു
ഞാൻ കഴിഞ്ഞ ദിവ ആഹ് സുഖമായിട്ടിരിക്കുന്നു
ആഹ്
കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചായിരുന്നു കിട്ടുന്നില്ലായിരുന്നു
മഴെയും ഇതൊക്കെ ആയിട്ട് കറണ്ട് ഒന്നും ഇല്ലായിരുന്നേ അപ്പൊ ഇവിടെ ഒന്നാമത്തെ റേഞ്ച് കൊറവാ അന്നേരം അതായിരിക്കും കിട്ടാഞ്ഞത്
ആഹ് ഞാൻ ഒന്ന് രണ്ട് തവണ നോക്കിയായിരുന്നേ അന്നിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു
ആണോ ആഹ് ഇതുപോലെന്നെ കൊറച്ച് ആരാണ്ടൊക്കെ വിളിച്ചന്ന് പറഞ്ഞു അവര് വിളിച്ചിട്ടും കിട്ടാതെ ഇരുന്നിട്ട് പിന്നെ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പ ഇങ്ങനെ പറഞ്ഞു കിട്ടുന്നില്ലായിരുന്നന്ന് വിളിച്ചിട്ട്
ആഹ് മഴയൊക്കെ ഉണ്ടോ
മഴ ഇത്ര ദെവസം മഴയായിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് ദെവസത്തേക്ക് ഇങ്ങനെ കൊറഞ്ഞ് ഇങ്ങനെ നിക്കുന്നു എടയ്ക്ക് പെയ്യും പിന്നെയും മാറും അങ്ങനെ
ആഹ് ഇവിടെന്നാ ഇന്നു മുതൽ നല്ല മഴയായിരുന്നു കാറ്റും മഴയും
ആണോ ആ ഇവിടെ കാറ്റുണ്ട് നന്നായിട്ട് പക്ഷെ മഴ ഇപ്പൊ മാറി ഇപ്പൊ കാറ്റായി
ആണോ
ആഹ്
കുഞ്ഞൊക്കെ എന്തിയേ
അവള് ദെ ഇവിടെ ഉണ്ട് അവക്ക് ജലദോഷം ഒക്കെ ആയിരുന്നേ അതുകൊണ്ട് ഇന്ന് സ്കൂളിലൊന്നും പോയില്ല
ആഹ് ആഹ് സ്കൂളിൽ പോവാൻ തൊടങ്ങുമ്പോ ഒള്ളതാണല്ലോ പനിയൊക്കെ
ആഹ് അതെ അതെ
ഉം
ഉം അവിടെ എന്നാ ഉണ്ട് വിശേഷം ഒക്കെ
ആഹ് സുഖായിട്ടിരിക്കുന്നു
ആണോ
ഉം
പിന്നെ കൊച്ച് എ -
അവളെ ഓർ അവള് ഒറങ്ങുവായിരുന്നേ
ആണോ ആ വഴക്കൊക്കെ ഒണ്ടോ
ആഹ് എടക്കൊക്കെ നല്ല വഴക്കാണേ എടക്ക് കൊഴപ്പൊന്നുല്ല ഉം കുഞ്ഞ് എത്രയിലാ പഠിക്കുന്നെ ഹലോ ഹലോ കേക്കത്തില്ലേ
ആ പിന്നെ വേറെ എന്നാ ഒണ്ട് വിശേഷം
സുഖമായിട്ട് ഇരിക്കുന്നു ഞാൻ പറയുന്നെ കേക്കത്തില്ലേ
പറഞ്ഞോ പറഞ്ഞോ കേക്കാ - ആണോ എത്ര വയസായി ഇതിന്റെ പ്രശ്നുണ്ട് റേഞ്ചിന്റെ
ആഹ് ഇപ്പൊ കേക്കാവോ ആഹ് ഓ ശരി ശരി ആഹ്
ഉം പിന്നെ എന്തോ
ചായ കുടിച്ചൊ ഇന്ന്
ആഹ് കുടിച്ചു കുടിച്ചു കുടിച്ചു കുടിച്ചോ ചായയൊക്കെ കുടിച്ചോ എന്തായിരുന്നു കഴിക്കാനൊക്കെ
ആഹ് ചായയുടെ കൂടെ ഇന്ന് ഇവിടെ ചക്ക വറുത്തായിരുന്നേ ചക്കയുടെ സീസൺ ആയല്ലോ
ആഹ് അതെ അതെ അതെ ഇവിടെയും ചക്ക വറുത്തായിരുന്നു ചക്കയുടെ സീസൺ ആയോണ്ട് ഇനിയിപ്പോ കൊറച്ചു നാളത്തേക്ക് ചക്കയായിരിക്കും
അതെ അതെ അതെ ഉം ഹസ്ബൻഡ് ഒക്കെ ജോലിക്ക് പോയോ
ഈ മഴയൊക്കെ ആയോണ്ട് ഇന്ന് വർക്കൊക്കെ കൊറവായിരുന്നേ കൊറച്ചു- നേരൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇന്ന് പോയിട്ടില്ല.
ആഹ് അമ്മയൊക്കെ എന്നാ എടുക്കുന്നു.
അമ്മ ഇവിടെയില്ല. അമ്മയുടെ ഞങ്ങളുടെ ഒരു ബന്ധുക്കാർക്ക് കുറച്ച് ഹോസ് പിറ്റൽ കേസൊക്കെയോണ്ട് അമ്മവിടെ നിക്കാൻ പോയേക്കുവ.
ആണോ
ഉം അതുകൊണ്ട് അമ്മയില്ല. അതുകണ്ട് പാടാ
ആഹ് ഹാഹ് അനിയൻ എന്തോ ഫോട്ടോ ഇട്ടേക്കുന്നെ കണ്ടു അവനും ഇവിടെ ഇല്ലേ?
അവൻ ഇവിടെ ഇല്ലായിരുന്നു. അവന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നേ അന്നേരം അവര് ഒരു സ്ഥലം വരെ പോയത അപ്പൊ അവിടെ വെച്ചിട്ട് ഫോട്ടോയ അത്.
ആഹ് ഓ ശരി ശരി.
പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയോ?
ആഹ് പോയി പോയി. ഇന്നലെയാണെങ്കി ഉച്ചയായപ്പോ വന്നു. ഞ ഇവിടെ ഒരു പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നേ.
ആഹ്
അന്നേരം ഉച്ചയായപ്പോ വന്നു. ഇന്ന് പിന്നെ എന്നും വരുമ്പോ എട്ടരയാകും രാത്രി.
ആഹ് ഹ ഹഹ്
ഇന്നലെ മാത്രം നേരത്തെ വന്നു.
ആണോ
ആഹ്
ആഹ് ആഹ് ആഹ്
ഓ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയാന്ന് പറഞ്ഞാലും ഭയങ്കര തിരക്കാനെ എന്നും കടയില്.
ആഹ് ഹാ
ആരടെയും കയ്യ് പൈസ ഇല്ലെന്ന് പറയും പക്ഷേ
ഭയങ്കരമായിട്ട് സ്വർണം മേടിക്കാനും പോവും
അതെ അതെ ഉം അതെ അതെ ഉം. ഫ്രണ്ട്സ ഒക്കെ വിളിക്കാറുണ്ടോ?
ആഹ് കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ട്. എല്ലാരും ഇപ്പൊ ജോലിയും തിരക്കും ഇതുപോലെ പിള്ളോരൊക്കെ ഉള്ളവരൊക്കെ ആയോണ്ട് വിളിച്ചാലും അഞ്ചോ പത്തോ അഞ്ച മിനിറ്റ് ഒക്കെ കഷ്ടി സംസാരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ആഹ് അവരും പിന്നെ തിരക്കാവും. എന്നാ ശരി വേച്ചേക്കുവ പിന്നെ വിളിക്കാന്ന് പറഞ്ഞങ്ങ് പോകും.
ആഹ് ആഹ് ആഹ് ജോലിയൊക്കെ നോക്കുന്നുണ്ടോ?
ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ കൊറച്ചായിട്ട് ഞാൻ ഞങ്ങള അവിടുന്ന് സ്ഥലം മാറി കൂടെ ഏ എന്റെ വീടിന്റെ അങ്ങോട്ട് വന്നേ അപ്പോഴത്തേക്ക് ഇവിടുന്ന് പോകാൻ ഭയങ്കര പാടാ. ആ ബസ്സൊന്നും അങ്ങനെല്ല ഇ കറക്റ്റ് സമയത്ത് രാവിലെ വണ്ടിയൊന്നും കിട്ടത്തില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നാ താമസ രാവിലെ ഒരു ഒമ്പതൊക്കെ പോയ ഒരു ആറ വരെ നിക്കണം. അപ്പം ഇവിടുന്ന് പോയിട്ട് വരവൊക്കെ പാടായതോണ്ട് തൽക്കാലം നിർത്തിവെച്ചു. ഇനിപ്പം ഇവിടെ അടുത്ത് എവിടെലും ഉണ്ടോന്ന് നോക്കണം.
ഓഹ് ശരി ശരി
ഉം ആഹ് നമുക്ക് കുഞ്ഞുങ്ങള കൊണ്ട് പോവാൻ പറ്റത്തില്ല അല്ലെ.
ഓ ഇല്ലെന്നെ കുഞ്ഞന് ഒമ്പത് മാസം കഴിഞ്ഞതേ ഉള്ളേ.
ആഹ്
അന്നേരം പോയാല് പറ്റില്ല
ആഹ് അതെ അതെ അമ്മക്ക് പണിയുണ്ടോ
എന്തോ
അവിടത്തെ അമ്മയ്ക്ക് പണിയുണ്ടോന്ന്
ആഹ് അമ്മയ്ക്ക് ഇവിടെ ഏലത്തോട്ടത്തി പണിയുണ്ടേ അന്നേരം ഇപ്പൊ ഞാൻ എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാ അമ്മ കുഞ്ഞിനെ നോക്കി വീട്ടീ ഇരിക്കണം
ആഹ് അതുകൊണ്ട് പാടാല്ലേ
അതെ അതെ
ഉം ഉം ഹും
ഓ അല്ലേലും എന്തേലും നോക്കണം അവക്ക് ഒരു വയസ്സ് കഴിയട്ടെ നോർത്ത് അങ്ങനെ ഇരിക്കുവ
ആഹ് ഹാ ഹാ ഹാ
ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങുവാണെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ
ആഹ് അതെ അതെ അതെ അതെ
ഉം അവള് കഴിക്കില്ലനീ ഒന്നും കഴി ക്കില്ല എപ്പൊഴും വായിൽ വെച്ചുകൊടുത്താൽ അതേപോലെ തുപ്പിക്കളയും
ആഹ് അതൊരിത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കഴുപ്പൊക്കെ കണക്കാ നമ്മളിപ്പാല് കൊടു ക്കുന്ന സമയത്താവുമ്പോ നമ്മളെന്തേലും കഴിക്കുന്നാണുമ്പോ അവർക്ക് ഭയര കൊതിയ ആ സാനം കഴി ക്കാനാകുംമ്പോ കൊടുത്ത് കഴിഞ്ഞാ ഒട്ട് വേണ്ടോം താനും
അല്ല ഞാനാണെങ്കി അവക്കായിട്ട് സ്പെഷ്യലായിട്ട് പരിപ്പും ചോറും നെയ്യും അങ്ങനൊക്കെ കൊടുത്താ വേണ്ട അതേസമയം നമ്മളെല്ലാ കറിയും കൂട്ടി കുഴച്ചെടുത്ത് കൊടുക്കുവാണെങ്കി അത് കഴിക്കും വലിയ ഇഷ് ട്ട. എരിച്ചാലും ഇരുന്ന് കഴിച്ചോളും അതുകൊണ്ട് ഞാനിപ്പ സ്പെഷലായിട്ട് ഒന്നും
അവക്ക് എന്നാലും എന്താ ഇച്ചിരിയൂടെ ഇഷ്ടമുള്ളത്
അവക്ക് എനിക്ക് തോന്നുന്നു വല്ല എരിവുള്ള കറിയൊക്കെയാണ് ഇഷ്ടം ആ തീയലോ മീൻകറിയോ ഒക്കെ ആണെങ്കി ഇഷ് ട്ടവാ
ആണല്ലേ ആഹ് ആഹ് ഇവിടെ നേരത്തെ അങ്ങനായിരുന്നു എരിവുളള മുളകൊക്കെ പൊട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാ അതൊക്കെ കഴിക്കുവായിരുന്നേ അതും ചോറും ഒക്കെ ആയിരുന്നു ഇഷ്ടം ഇപ്പൊ ഇച്ചിരി എരിവ് അങ്ങോട്ട് ചെല്ലുമ്പോ വെള്ളം വെള്ളം എന്ന് പറഞ്ഞോണ്ട് ഇപ്പം അവൻ കഴിക്കാൻ ഭയര മടിയാ നേരത്തെ ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഇപ്പ അങ്ങനെ ഇഷ്ടവല്ലാര് അതായി
ഉ ഇവിടെ കൊച്ചന്ന് വെച്ച് കഴിഞ്ഞാ ആദ്യം ഒന്ന് കഴിക്കൂ ഒരു രണ്ടുമൂന്ന് വാ കഴിച്ച് കഴിഞ്ഞാ പിന്നെ വാ തുറക്കത്തില്ലവള് വായിങ്ങനെ പൂട്ടി വെച്ചൊണ്ടിരിക്കും അല്ലെങ്കിൽ മേടിച്ച അതേപോലെ തുപ്പിക്കളയും
ആണോ ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് വല്യ പാടാ
അയ്യോ എന്തേ ഇപ്പൊ എന്ത്യേ
അമ്മയുടെ കയ്യില് ഉറങ്ങുവായിരുന്നു നമ്മൾ കോൾ ചെയ്തോണ്ടിരുന്നപ്പോ എഴുന്നേറ്റേ
ആഹ്
അന്നേരത്തേക്ക് അമ്മ എടുത്തോണ്ട് അപ്രേ അടുക്കളയിലോട്ട് പോയി
ആണോ ഇന്ന് എന്നായിരുന്നു ചോറിന് കറിയൊക്കെ
ചോറിനെന്നെ ഉള്ളിത്തീയൽ ഉണ്ടായിര് ന്നു പയറു തോരന് പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു
ആണോ ആഹ് ആഹ് ആഹ് മീനൊന്നും കിട്ടീയില്ലേ
മീന് ഞങ്ങള് അടുത്താഴ്ച ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട് കുടുംബക്ഷേത്രത്തിലെ
ആഹ്
അന്നേരം അതുകൊണ്ട് പിന്നെ നോയമ്പായണ്ട് വാങ്ങിച്ചില്ല
ഓ ആണോ
അതിനും കൂടെ ഇന്നലെ പിറന്നാളിന് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ അന്നേരം അവിടെ പോയി ബിരിയാണി കഴിച്ചു
അയ്യോ നോയമ്പ മുറിഎത്തില്ലേ അപ്പം
അല്ല അപ്പൊ നാ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ കഴിച്ചു ഇന്ന് തൊട്ട് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ തീരുമാനിച്ചു
പിന്നെ
അവിടെന്നായിരുന്നു ചായക്ക് കഴിക്കാൻ
ചായ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയും ചക്ക വറുത്തു പിന്നെ അല്ലാണ്ട് അലുവയും പക്കാവട അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയ നമുക്ക് വിശപ്പ് കൂടുതലാണോ
ഹ അതെ അതെ അതെ
ആഹ്‌. ഇവിടെ മീൻ വന്നില്ല ഇപ്പൊ ചക്ക വേവിച്ചപ്പോ ഉണക്ക മീൻ കറി വെച്ചു പിന്നെ കഴിഞ്ഞസ് മിച്ച ചിക്കന്റെ ഒക്കെ ചകതൊക്കെ ഇരിപ്പോണ്ടായിന്നെ
ആഹ്‌ ആഹ്‌.
ഉം അങ്ങനെയൊക്കെ
ഞാനാണെങ്കി ഇവളെനിക്ക് വൈ റ്റിലായിരുന്നു അപ്പൊ ചക്കയും ഉണക്ക മീൻകറിയും തിന്നാൻ വലിയ ആഗ്രഹമായിരുന്നു
ആഹ്‌.
അന്നേരം ചക്കയുടെ സമയവും അല്ലായിരുന്നു എന്നിട്ടും ഹസ്ബന്റും വീട്ടുകാരും എല്ലാം ഒക്കെ എവിടുന്നൊക്കെയ ഒപ്പി ചൊണ്ട് കൊണ്ട് തന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ചക്ക മീൻകറി എന്നൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ആ പഴയ കൊതിയൊന്നും വരത്തില്ല
അതെ അതെ അതെ ആ ചക്ക പൊതുവെ എല്ലാവർ കു ഇഷ്ട കുറവാ ഇവിടെ അമ്മയ്ക്ക് അമ്മയും അങ്ങനെ കഴിക്കല അനിയേനും കഴിക്കല്ല ഞാൻ എനിക്ക് ചൂടോടെ ചില സമയം തോന്നിയാൽ കഴിക്കും അതിന് വർക്കുന്നാ കുറച്ചുകൂടി ഇഷ്ടവെ ചേട്ടായ്ക്കും ചേട്ടായിടെ അമ്മയ്ക്കും എന്റെറ വലിയമ്മ ക്കൊക്കെ ഭയങ്കര ഇഷ്ട അതൊ അവര് എവിടെ എന്ത് ചക്ക കിട്ടിയാലും വേവിച്ചളൂ ഇന്ന്
ഇഷ്ടവാ പക്ഷെ ഇതിന്റെ പുറകെ ഇരിക്കുന്നു ഓർക്കുമ്പോ
ആഹ്‌.
ഉം
എന്താലേ
അതെ അതെ
ഉം
ഇപ്ര എല്ലാരും ചക്കയൊക്കെ വെട്ടിക്കളയും ഒത്തിരി പേര് പറമ്പിൽ ഏലക്കെ ഉള്ളവരെ
അതെ അതെ ഇന്ന് ഇവിടെ നമ്മുടെ വീടിന്റെ തൊട്ട് താഴെതുപോലെ ചക്ക ഇങ്ങനെ മൊത്തം വെട്ടി ഇറക്കില ഉള്ളുകൊണ്ടെ അപ്പൊ അങ്ങനെ കിട്ടിയതാണ് ഇന്ന് ഇപ്പോൊ മൂന്നാല് ചക്ക എടുത്തോണ്ട് വച്ചിട്ടുണ്ട് എന്നിട്ട് ഒരെണ്ണം എങ്ങനെ ഉണ്ടോന്ന് നോക്കാനായിട്ട് വീവച്ച് വർ തത്ര സുഖല്ല
ഹാണോ
ഉം
ആ എന്നാ ഞാൻ ഇടക്ക് വിളിക്കാട്ടോ
ആ ഓക്കേ ഓക്കെ ശരി ശരി
എന്നാ ശരി ആ